എന്താ വർത്താനം
കേൾക്ക്ണ്ടോ? സുഖാണ് ഇങ്ങനെ പോണ് കൊഴപ്പൊന്നുല്ല
ആഹ് അത് ഇങ്ങട്ട് ഇങ്ങട്ട് കൊണ്ടന്നച്ച ഇല്ല കൊഴപ്പൊന്നുല്ല
ആഹ് ആഹ് ചായേം കടിക്കെ ആയി കൂടി കഴിഞ്ഞ് എല്ലാരേം
ആഹ്
ഞ്ഞ് കുട്ടിയളെ സ്കൂളിൽ പോണ്ട പരിപാടികൾ നോക്ക
ആഹ് ഇവിടെ മദ്രാസട്ട് വന്നട്ടില്ല ചെറിയാള് ആഹ് രണ്ടാള് സ്കൂൾക്ക് പോവ്ണ്ട് നാലാള് നല് പെൺകുട്ടികള
നല് പെണ്ണാ എനിക്കും നാലാളെന്നെയാണ് മൂന്ന് പെണ്ണും ഒരാണും
ആഹ് എന്തുട്ടിയള?
മൂന്ന് പെണ്ണ് ഒരാണ് മൂത്തതാണ്
ആഹ്
മൂത്തത് ആറാം ക്ലാസ്സിലാണ്, അതിന്റെ താഴെള്ളെ നാലാം ക്ലാസ്സില് പിന്നെ ട്വിൻസ്സാണ് രണ്ടാള് ഓല് യുകെജി
ആഹ് ചെറി ചെറിയ കുട്ടികളാല്ലോ. ഇൻ്റത് വല്ലിയോളെ കല്യാണം കഴിഞ്ഞിപ്പോ ഡിഗ്രി കഴിഞ്ഞു. രണ്ടാമത്തോള് പ്ലസ് ടു കഴിഞ്ഞ് അകാണ്ടിങ്ങ്ന് പോവാണ് ആഹ് കല്യാണം കഴിഞ്ഞിട്ട് ഡിഗ്രി ഫുള്ളാക്കി. ഡിഗ്രി ഫസ്റ്റ് ഇയറ്ന്നെയു നി ക്കാഹ് സെക്കൻഡ് ഇയറ്ന്ന് കൽ ആഹാ കല്യാണം പഠിപ്പ് കഴിഞ്ഞു മോള് അയിന്റെടയിൽ അക്കൗണ്ടിങ് പഠിച്ചു ഓള് അതിന്റെ ഇടയിൽ അക്കൗണ്ടിംഗ് പഠിച്ചിരുന്നു. അതിന്റെ വർക്കിന് ഇപ്പാ കേറിയിട്ടുണ്ട് നാല് ദിവസം ആയിട്ടേള്ളൂ.
ആയേ.
ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടില... ഉം
ആഹ് ആഹ്
പിന്നെ
പിന്നെ ചെറുത് എത്രയിലാന്നാ പറഞ്ഞ്
ചെറുത് രണ്ടിലാണേ. ഓള് മദ്രസ വിട്ടിട്ട് ഒമ്പതാകും. ഒമ്പത് മണിയാവുമ്പോഴേക്ക് വരും ആ ഉം മൂന്നാമത്തോള് എട്ടാം ക്ലാസ്സിലാണ് ആ സ്കൂൾ ബസ്സിൽ. മൂന്നാമത്തോള് എട്ടിലാണ്. സ്കൂളിൽ പോകാനായി ഒരുങ്ങി കോണ്ടിരിക്കുകയാണ്.
ആ ആ ഓള് നടന്നിട്ട്.
പിന്നെ ആ ഓള് ലൈൻ ബസിന്.
നാലാം ക്ലാസിലാണ്. ലൈൻ ബസ്സിന് ഫുൾ ചാർജ് ഒന്നും കൊടുക്കേണ്ടയില്ലല്ലഅല്ലേ? സ്കൂൾ കുട്ടികൾക്ക്. ആഹ് ഡെയിലി ലൈൻ ബസ്സിന് തന്നെ പോവാ.
ആഹ അതെ ലൈൻ ബസ്സിന്.
ആഹ്.
അവിടുന്ന് തിരിച്ച് വരുമ്പോ മാഷും മാര് കയറ്റി കൊടുക്കും
ആഹ ചെറുതിന്റെ സ്കൂൾ ബസ് അവിടൊ എപ്പളാ വര.
ഏ
ചെറുതിൻ്റെ സ്കൂൾ ബസ് എപ്പളാ വര.
ചെറുതിൻ്റെ ഒമ്പതേ മുക്കാലിന്.
ആഹ്.
അവിടെ.
ഇബടൊ ഒമ്പതരാവുംമ്പോഴേക്കും വരും.
ആ അത് ശരി. ഉം. എല്ലാരും എല്ലാരും ഒരു സ്കൂളാ
ഒരാള് മാത്രം വല്യോള് മാത്രം വലിയ സ്കൂളില്, ബാക്കി മൂന്നാളും ഒരേ സ്കൂള്. ചെറിയ സ്കൂള്.
ആഹ്.
ഉം ഇവിടെ നാലു വരെ ഉള്ളൂ ചെറിയ സ്കൂളില്. അപ്പൊ പിന്നെ അഞ്ചു മുതല് വേറെ പോണം.
ആ അത് ശരി
ഉം
പിന്നൊ
ഉം
ചായ കുടി കഴിഞ്ഞു യാത്രയൊക്കെ പോയിനാ കടി ദോശ.
യാത്ര എന്നാ സ്കൂള് പൂട്ടിയപ്പം പോയതാ.
ഉം
സ്കൂൾ കൂട്ടിയപ്പോ പോയതാനെന്ന് പറിയാ
ആ എവിടക്കാ പോയിന്.
ചെറിയൊരു പാർക്ക്ക്ക് മലയൊക്കെ കേറാനുള്ളെ ഉം പാർക്കുവുണ്ട് മലേമ്മേ കേറിപ്പോന്ന
ഉം കൊടി കുത്തിനെരായി ഇവടെ ഉം.
ആഹ് അതറിയാല്ലേ
ആഹ് കൊടിയത്തിമാല അമിനിക്കാടാണ്.
ആഹ് അവിടെത്തന്നെ പോയി.
ആഹ്
ഉം
അവിടെ അടുത്താവും പരാല്ലേ ഉം
ആഹ് കൊറച്ചൊക്കെ പോണം ഉം സ്ഥലം പറയാൻ പറ്റില്ലല്ലോ?
ആഹ് വേറെ
പിന്നെ ഇല്ല കല്യാണം കഴിയണേന്റെ മുന്നയൊക്കെ പ്പ ഇല്ല
ഇപ്പത്തെ ആള് കാണാനായിട്ട് എന്റാണ്
പിന്നെ അതങ്ങ് ശീലായി ആദ്യം അങ്ങന് തന്നെയിരുന്നു ആഹ്
മുപ്പരാള് എങ്ങനത്തെ ആളാ അയിനൊക്കെ ഇഷ്ട താല്പര്യംഒക്കെ ള്ള ആളാണൊ
ആഹ് വല്യ ഇഷ്ടൊന്നുല്ല ആഹ്
ആഹ് എവിടെയാണ് ആള്ക്ക് പണി
ഇവിടെ മീൻ കച്ചവടം ഇണ്ട് അത് കഴിഞ്ഞാ പിന്നെ ഓട്ടോറിക്ഷയിൽ പോകും
ആഹ്
ഉം
ഇവടിം ഓട്ടറിക്ഷ ഡ്രൈവറന്നെ
അതേ
ഉം
എങ്ങനെയാ ഓട്ടൊക്കെ ഉണ്ടാവോ?
ആഹ് വല്ല്യ കെഴപ്പല്ല ചെല ദിവസം ഓട്ടം ഉണ്ടാവും ഓട്ടം ഇല്ലാത്തപ്പം രാത്രി തന്നെ ഇങ്ങട് പോരും പ പത്ത് പതിനൊന്നു മണി ആവുമ്പം തന്നെ ഇങ്ങോട്ട് എത്തും.
ഓട്ടം ഇണ്ടന്നുണ്ടെങ്കി നാല് മണിവരെ നാല് മണി വരെ വൈകുന്നേരം നാല് മണിവരെ
ആഹ് ഇവരും ആറുമണിയായ ഇതങ്ങു നിർത്തും പിന്നെ ആരും വിളിച്ചാലും പോവില്ല.
ആഹ് ഇവടെ നാല് മണിക്ക് വന്ന് വണ്ടി കഴുകിയിട്ടാ പിന്നെ എവിട്ക്കും പോകൂല്ല
ആഹ് ചെലവര് പത്ത് പതിനൊന്ന് മണി വരെയൊക്കെ ഓടും
ആഹ് അയിന് ഇത് രാവിലെ നേരത്തെ പോവും.
ആഹ് ഇവര്ക്ക് പിന്നെ മീൻ കച്ചവടം ആവോണ്ടേ രാവിലെ നേർത്തേ നാലര് ർക്ക് മീൻ എടുക്കാൻ പോണം അപ്പൊ പിന്നെ ഒറക്കവും ഇതൊക്കെ കളയല്ലേ
ആഹ് ശരി
ഉം അത് കഴിഞ്ഞ് വന്ന് ഉച്ച വരെ മീനിന് പോകും. അത് കഴിഞ്ഞ് വണ്ടി പുഴയി പോയി കഴുകി വന്ന് പിന്നെ ചോറ് കഴിയൊക്കെ കഴിഞ്ഞ് രണ്ടും മൂന്ന് മണിയാവും ഓട്ടോറിക്ഷ എടുത്ത് പോകുമ്പോക്ക്
ആവൂ ശരിയാ ഓ പിന്നൊരു മൂന്നാല് മണിക്കൂറോടുകാരല്ലേ?
ആഹ് പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ ഓടിയിട്ട് കൊണ്ട്ന്ന് നിർത്ത് പിന്നെ മീൻ ഇല്ലാത്തന്ന് വല്ല ട്രിപ്പ് ഒക്കെ കിട്ടാണെങ്കിൽ ആരെലൊക്കെ വിളിക്കയാണെങ്കിലൊക്കെ അങ്ങനെ പോവും.
ഉം
ഉം
തന്നെ വേറെന്തൊക്കെ ചോറുണ്ടോവുലാ ചോറ് അവിടുന്ന് വാങ്ങും കൂട്ടാൻ കൊണ്ടോവും ആഹ്
ആ ഇബലും അങ്ങന് ത്തന്നെ ചോറ് അവിടുന്ന് വാങ്ങും എട്ടാം ക്ലാസുള്ളവർക്കുണ്ടോ ചോറ്?
ആഹ് അവർക്കുണ്ട് എട്ടാം ക്ലാസ് വരെയുണ്ട് ഒമ്പതും പത്തും ചോറ് കൊണ്ടുപോണം അത്രേ
അടുത്തൊല്ലാം നോക്കാണ്ടേ.
ഉം.
ആഹ്. ഇവലുംഅങ്ങത്തന്നെ അവിടന്ന് വാങ്ങല്തന്നെണ് ആഹ് അതന്നെ.
നേരം വെളുത്തേക്ക് നമ്മുക്കൊന്ന് ഉറങ്ങാനോ കിടക്കാനോ
ഈ കുക്കറ് ചോറ് വെച്ചാല് ഒരുതും ബൾസും ഉണ്ടാവുല്ല.
ആഹ് വെച്ചാ പിന്നിം എരട്ടിപ്പണി എടുക്കണ്ടേ. പിന്നെ ഒരു പണി പിന്നിം എടു എന്തെങ്കിലൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ തലേന്ന് തിള വേവാത ഊറ്റീട്ട്.
ആ അവടിം അങ്ങനെ ഞങ്ങളെ വിടെ അയലോക്കക്കാര് കാട്ടല്. ഇന്നട്ട് പിറ്റേന്ന് തളപ്പിച്ചു കൊടുത്തയക്ക ആഹ്. അങ്ങനെ വല്ല ട്രിക്കും ഇട്ക്കണം. ഉം അതെ
പിന്നെ. കൂട്ടാനെന്താ കൊണ്ടോവ അവടെ. ആഹ് വഴുതനിം കിഴങ്ങ് പൊരിച്ചതും സോയാബിം അങ്ങൻത്തൊക്കെ പറ്റുള്ളൂ.
ആഹ് അതന്നെ എല്ലാട്ത്തുള്ള കഥ പച്ചക്കറിയാളൊന്നും കൂട്ടൂല. പൊരിച്ചതും കരിച്ചതൊക്കെ പറ്റൊള്ളൂ.
ഉം
പിന്നെ ഇവൽക്ക് സ്നാക്സും കൊണ്ടോവണം ചെറിയോര്ക്ക്.
ആഹ്.
ഉം ഉം. സ്നാക്സ് ഞാൻ ഫ്രൂട്ട് എന്തെലും കൊടുത്തയക്കലാ, അല്ലെങ്കി മറ്റേത് എന്തായാലും വീട്ടിൽ വരുമ്പോ തിന്നും ഈ പ ഇതേളൊക്കെ കരിച്ചതും പൊരിച്ചതും അങ്ങൻത്തെ സാ സാനങ്ങളൊക്കെ അപ്പപിന്നെ ഫ്രൂട്ടോലെ ഇത് വല്ലാതെ ഇഷ്ടൊന്നുല്ല അപ്പോ എല്ലാ കുട്ടികളും ഇരിക്കുമ്പോ അങ്ങനാണ്ട് കഴിക്കും. കൊടുത്തയച്ച പിന്നെ വീട്ടിലാണെ കയിക്കൂലേ
ഉം
പിന്നെ പ്പങ്ങനെ ചെയ്യാ.
പിന്നെ വേറെ എന്തൊക്കെ വിശേഷം?
പിന്നെന്താ വീട്ടില് പച്ചക്കറികളൊക്കെ ഉണ്ടോ? പെരീക്ക് ഇപ്പ കൈ ഞ്ഞ വെ ക്യയിഞ്ഞ വ്യാഴാഴ്ച പോയിട്ട് ഞാൻ വെള്ളിയായി അല്ല കഴിഞ്ഞ ബുധനാഴ്ച്ച പോയി ഞാന്. ഇന്നട്ട് വെള്ളിയാഴ്ച്ച വന്ന് മുഹറം ഒൻപതും പത്തും ഉണ്ടായിന്നില്ലേ.
ആഹ് ഞാൻ വ്യാഴം പോയി വ്യാഴം വെള്ളി നിന്ന് ശനിയാഴ്ച രാവിലെ പോന്ന്, മദ്രസേക്കോവാന്.
മുഹറം ഒൻപതും പത്തിന്റെ അങ്ങനെ നിന്നു.
ഉം.
ഉസ്കൂൾന്ന് പിന്നെ അവ്ട്ന്ന് നൂറ് രൂപ അങ്ങട്ടും നൂറ് രൂപ ഇങ്ങോ ട്ടും കൊടുത്താല് ഓട്ടോറിക്ഷക്ക് പോവാ. അപ്പോ വ്യാഴാഴ്ചക്കത്തെ സ്കൂക്ക് അങ്ങനെ പറഞ്ഞയച്ചും
ഉം.
അങ്ങനെക്കെ ചെയ്തു.
പിന്നെ, വ്യാഴാഴ്ച്ചകത്തെ സ്കൂള് കളഞ്ഞിട്ടാണ്ട് പോയി.
ആഹ്.
ഉം മദ്റസ ഉണ്ടായിന്നില്ലല്ലോ.
ആഹ് മദ്‌റസ ന്നെ വെ വ്യാഴം, വെള്ളി ഒന്നും ഇല്ലല്ലോ, വെള്ളി അവിടെ എങ്ങനെ പൊതുവെ ലീവുള്ള സ്ഥലാ?
അല്ല, ഇവടെ ശനിയാണ് ലീവ് മദ്രസക്ക്. മദ്റസക്ക് ലീവ് ശനിയാഴ്ച്ചേ ഇപ്പ കൊടുക്കാ.
അഹ് അഹ്. അപ്പോ ആ സ്കൂളുള്ള ശനിം ഞായറും അല്ലേ അപ്പോ സുഖാണ് ല്ലേ. ശനിയാഴ്ച്ച മദ്റസും സ്കൂളും ഉണ്ടാവില്ല.
ആഹ് വെള്ളിയാഴ്ച്ച മദ്റസ് സ്കൂള് വിട്ടിട്ടാണ്ട് പോണം.
ആഹ് ഇബടെ എങ്ങനെ അറിയോ, ഇബടെ വെള്ളിയാഴ്ച്ചേണ് സ്കൂളും മദ്റസും ഇല്ലാത്തത്.
ഏഹ്
ഉം
അഹ് ശരി പിന്നെ
ഇബടെ സ്കൂള് വെള്ളിം ഞായറും ആണ് ഒഴിവ്
ആഹ് വേറെന്തൊക്കെ?
വേറെ ന്താ. അങ്ങനെ പോണു
ഇന്നട്ട് ഇപ്പൊ ഓട്ടോർഷേണ്ട് പോയോ മൂപ്പര്?
നേഷസരിക് കുട്ടിക്കും ഉം അതെന്താ? ഇല്ലേ പോയിട്ടില്ല. അവള് പോവാൻ നിക്കാ.
ആഹ്
ഉം. പിന്നെ പാലം കെണ്ടരാത്ത്? കൊടന്നു കണ്ടു. ബൂസ്റ്റ് വാങ്ങി വന്ന കണ്ടു. ഇത്തെ നിലപെട്ട ഒരുപലല്ലോ
ഇല്ല സ ഇവിടെ ക്ക് അവിടെന്ന് കോയപ്പൊന്നില്ല അവിടെന്താ വലിപ്പ അധികം പിന്നെ എന്ത് ചെയ്യണു അവൻ? ദ് മോൻ സ്കൂൾ പോകാനൊരുങ്ങ്യാ? അതോ മദ്രസേ? ചെറ്തല്ല അതിന്റെ മേലേള്ള താ. എട്ടാം ക്ലാസ്സ് പഠിക്കണതാ
ആഹ് ചെറ്യ കുട്ടികള ഒച്ചമാതിരി തോന്നാ
ആഹ് ഓള സൗണ്ട ചെറ്യ കുട്ടി വരാന ഒമ്പത് മണിയാകും
ആഹ് ആഹ് ആഹ്
കുട്ട്യാള് നീച്ചില്ലേ?
ആഹ് നീച്ചു ഓരടെ പല്ലേക്കലും കുളീം കയ്ഞ്ഞു ചായുടിയും കയ്ഞ്ഞു. ഞ്ഞി ഞാന് ഓലെ പാത്രത്തില് എല്ലാതും ആക്കിട്ട് ഓലെ മാറ്റി കൊടുക്കാൻ പോവും.
ആഹ്
ഉം
വേറെന്താ?
വീട്ട്ക്കു അന്ന് പോയില്ലേ?
ഏഹ്?
വീട്ടക്ക് അന്ന് പോയില്ലേറ വീട്ടിലാരൊക്കെള്ള്?
വീട്ടില് ക്ക് താത്തണ്ട്. താത്താന്റെ കല്യാണം കഴിഞ്ഞക്കുണു. മൂന്നാങ്ങളാരുണ്ട്. ഉമ്മണ്ട്. ഉപ്പണ്ട്
ആഹ്. ഒര് താ അഞ്ചാൾ അഞ്ചാളയിക്കാരല്ലേ?
ആഹ് ചെറ്യാൾക്ക് കുട്ട്യാളായിട്ടില്ല. ചെറ്യ അങ്ങളക്ക് കല്യാണം കഴിഞ്ഞിട്ട് കൊറെേ വർഷ് ഏഹ് ഏഴെട്ട് വർഷായി. ആഹ് തറവാട്ടില് അല്ലല്ല രണ്ടാള് വേറെ പോയിക്കണു. തറവാട്ടില് കുട്ടികളില്ലാത്ത ആങ്ങളീം പെണ്ണുങ്ങളും ചെറ്യാങ്ങള.
ആഹ്
ഉം
ആഹ് താത്ത വരവില്ലേ?
അങ്ങനൊക്കെ പോൺണ്ട്. ഉം. ഏഹ്
താത്ത വരവില്ല്വോയ്ക്കാ
ആഹ് താത്ത വരവുണ്ട്. ആഹ് ന്നാ ശരി. ഓക്കെന്നാ പിന്ന വിളിക്കാട്ടോ. പത്ത് മ്